ഹലോ
ആഹ് കേക്കാമോ
ആഹ് ഇപ്പൊ കേൾക്കാം കേൾക്കാം
ആഹ് എന്തുണ്ട് ആഹ പ്രത്യേകിച്ച് വിശേഷംന്നും ഇല്ല ആ ഇങ്ങനെയൊക്കെ പോവുന്ന ഭയങ്കര മഴ അവിടെ മഴയണ്ട്
ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കവാണോ
ആഹ് ഇവിടെ വിട്ടു വിട്ട് ഇങ്ങനെ മഴെയ്ത കൊണ്ടി ഇരിക്കുവ
ഇന്ന് തെളഞ്ഞിട്ടേ ഇല്ല
അഞ്ഞിട്ട് ഒന്നില്ല രാവിലെ ഒന്ന് തേമവേയില ഉണ്ടായിരുന്നു പിന്നെ അങ്ങ് മഴയും മഴക്കോളു ആയി
ഇവിടെപ്പ ഞങ്ങക്ക് മഴക്കാർ വെച്ച് തുടങ്ങുന്നുണ്ട് പക്ഷെ മഴ അങ്ങനെ പെയ്യുന്ന എനിക്ക്ന്നാ രാത്രി പെയ്യാനാണോന്ന് സംശയമുണ്ട്
ഓ അത് ശരി ഉം
ഇവിടെ പിന്നെ മഴ പെയ്താങ്ക മഴ തന്നെയ ആയിരിക്കും ഇപ്പ ഇപ്പഴത്തെ കാലാവസ്ഥ ലും മഴയില്ല പക്ഷെ മഴ പെയ്താൽ മഴ തന്നെയാ
ആഹ ആന്ന് ആന്ന് ഇപ്പഴത്തെ മഴക്ക് അങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ ഇപ്പ സീസൺ അനുസരിച്ച് ഒരു കാര്യങ്ങളും വരുന്നില്ലല്ലോ മഴയാലും വെയിലായാലും ഒന്നും സീസൺ വെച്ചല്ലല്ലോ വരുന്നത് തോന്നുമ്പോ മഴ പെയ്യും തോന്നുമ്പോ വെയിൽ കാണോ ഇങ്ങനെല്ലാ ഉള്ളു. മറ്റേത് നമുക്ക് ഓരോ സീസണ് ആഹ് മെയ് മാസമാ മറ്റേത് സീസൺ ആവുമ്പോഴത്തേന് ഒരു ജൂൺക്കെ ആവുമ്പോഴത്തേന് മഴയങ്ങ് തുടങ്ങും നമുക്കൊന്നും പറയാൻ പ ആ ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല
ജൂൺ ഒന്നാം തീയതി നമ്മള് സ്കൂളൊക്കെ പോകുമ്പോ എന്ത് മഴയായിരുന്നു
ആഹ് ആന്ന് ആന്ന്
അന്ന് വച്ച നമുക്ക് കൊട ചൂടി നടക്കുന്നത്തെ ക കാലയൊക്കെ നല്ല രസംല്ലേ
ആഹ അത അത അതാ എന്തോ മഴയത്ത് മഴയത്ത് സ്കൂളിൽ പോന്നതൊക്കെ ഇപ്പൊ ആ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പൊ കൊച്ചു നേരം ഇപ്പ വീടിന്റെ മുറ്റത്ത് സ്കൂൾ ബസ്സ് വരുവാ കേറവാ മഴയും നനേണ്ട ഒന്നും നനേണ്ട നമ്മളൊക്കെ ആണെങ്കി കൊടയും പിടി ച്ച് മഴയത്ത്
നടന്ന് എത്ര കിലോമീറ്റർ നടന്ന് പോയേക്കണേന്നറിയോ
ആന്നാന്നാന്ന് ഇപ്പഴ്ത്തെ പിള്ളേർക്ക് ഒന്നും അറിയണ്ടല്ലോ മഴേം അറിയണ്ട ബുക്കുകളായാലും പുസ്തകങ്ങളായാലും എല്ലാം അന്നേരം അന്നേരം വാങ്ങിച്ചു കൊടുക്കുവാണല്ലോ ചെയ്യ് ചെയ്യുന്നെ നമ്മളൊക്കെ എന്തോരം ബുക്കുകളുടെ പുറകുവശത്തും മുൻവശത്തും മാറിയും തിരിഞ്ഞു എഴുതി സ്കൂള് തൊറന്നാലും ബുക്ക് വാങ്ങിച്ചു തരത്തില്ല
അതെ അതെ പിന്നെ അതന്നെയല്ല നമ്മക്ക് പുസ്തകം നമ്മൾ ഒരാൾടെ പോയി അടുത്ത ആളുടെ നമ്മള് ബുക്ക് ചെയ്ത് മേടിക്കാ ചെയ്യുന്നെ
ആഹ് ആന്നാന്നാന്ന്
അതാണ് അതിന്റെ വ്യത്യാസം ഇപ്പത്തെ പിള്ളേർക്ക് അങ്ങനെ ഇല്ല അപ്പപ്പ മേടിച്ചു കൊടുക്കാ
ആഹ് ആന്നാന്ന് ഇപ്പാണെങ്കി സ്കൂള് തൊറക്കുന്നേന് രണ്ടാഴ്ച മുന്നേ ബുക്ക് ബുക്കുകളും വാങ്ങിച്ചു കൊടുത്ത് ഒരു ബുക്ക് തീർന്നാ തീര്ന്നേന് മുന്നേ അടുത്ത ബുക്ക് വാങ്ങിച്ചാ വാങ്ങിച്ച് കഴിഞ്ഞ് നമ്മളൊക്കെ എന്തോരാ ആ ബുക്ക് തീർന്ന് വേറൊരു ബുക്കിന്റെ പൊറകുവശത്ത് എഴുതി പകുതിയാവുമ്പഴായിരി ക്കും അതിന്റെ ബുക്ക് പുതിയത് വാങ്ങുന്നെ
അത് നമ്മള് ഫിസിക്സ് ഒരു വശം കെമിസ്ട്രി ഒരു വശത്ത് അങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിരുന്നെ ശരിയാ
ആന്നാന്ന് ഉം ഉം ഇപ്പഴ്ത്തെ പിള്ളേർക്കെന്തുവാ
എന്തോരം കാലം മാറിപ്പോയല്ലേ
ആന്നാന്ന് മഴയത്ത് നടക്കേം വേണ്ട സ്കൂൾ ബസ്സും
ഓ പിള്ളേര്ടെ ഒക്കെ ഓരോ ഇത് ഓരോ
ആന്നാന്നു ഒരു പേനയാന്നെങ്കി തീർന്ന് കഴിഞ്ഞാ പിന്നെ അതിന്റെ റീഫില്ലർ ഒരു ഒന്ന് രണ്ടെണ്ണം വാങ്ങിച്ച് മാറ്റിയിട്ട് ഏഹ് കുറഞ്ഞ റീഫില്ലറും മാറ്റിയിട്ട് അഥവാ ആ പേനക്കാത്ത് ആ റീഫില്ലർ എത്തത്തില്ലെങ്കിൽ അതിന്റെ ബാക്കിലൊരു ഈർക്കിലൊക്കെ കുത്തി അങ്ങനെയൊക്കെയല്ലെയോ പേന ഒണ്ടാക്കി കൊണ്ട് പോന്നേ
അതെ പണ്ട് നമുക്ക് റീഫില്ലർ എന്താ എന്ത് രസാർന്നു റീഫില്ലർ മാറി ഇടാൻ പറ്റുവായിരുന്നു ഇപ്പൊ അതൊന്നും ഇപ്പതൊന്നും കിട്ടാനേ ഇല്ല
ആഹ് ഇപ്പൊ റീഫില്ലറൊന്നും ഇല്ല ഇപ്പം
പണ്ട് പിന്നെ ഒരു ഹീറോ പേനാന്ന് പറഞ്ഞൊരു പേനയുണ്ട്
വേറെ സൗണ്ട് എന്തുവാ അവിടെ വേറെ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ ആഹ് ആഹ്
ഹീറോ പേനാന്ന് പറഞ്ഞൊരു പേനയുണ്ട് ഹീറോ പേന ഇപ്പയ്ണ്ടോ
ആഹ് ഹീറോ ഹീറോ അല്ല ഇപ്പം എന്ത് സെല്ലോ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഹീറോ ഉം ആഹ് ഞങ്ങള് റെയ്നോൾസിന്റെ പേന കൊണ്ട് എഴുതിയിട്ടുണ്ട് റെയ്നോൾസ്
ഒരു കിലോ അപ്പൊ അത് നമുക്ക് അത് കിട്ടുമ്പോ നമ്മള് മഷി മേടി ച്ചൊഴിക്കുവായിരുന്നു
ആഹ് ആഹ് മശിപ്പേനയോ?
കൊണ്ട് ഇത് കൊണ്ട് തരും ചേട്ടൻ തരൂന്ന് പിന്നെ ഈറപ്പനെ നമ്മള് കുപ്പി കുപ്പി മശില്ലേ കുപ്പി മശി
ആഹ് ആഹ് ആഹ്
അത് മേടിച്ചു വച്ചിട്ട് നമ്മള് അത് ആ പേനല് ഒഴിക്ക്ണ ഒരു സംഭവില്ലെ. അത് അത് എന്ത് പേനാ
ആഹ് മശിപ്പേന മശിപ്പേന
അത് നല്ല രസല്ലേ
ആഹ് അത് നല്ല രസവാ.
അതിന്റെ ആ എഴുത്തും അതിന്റെ നിബൊക്കെ നല്ല രസ. നിബ്ബൊക്കെ മേടിക്കാൻ കിട്ട്വായിരുന്നു.
ആ ഞങ്ങള് പഠിച്ച സമയത്ത് വച്ച് മശിപ്പേന ഇല്ലായിര്ന്ന് കെട്ടോ. മഷി പേന കണ്ട്ണ ല്ല ആ മഷിപ്പേന ഒന്നും കണ്ടിട്ടില്ല. റൈനോൾസിന്റെ പേന അറിയോ ഒരു വെള്ള ബോഡിയൊക്കെ ഉള്ള വെള്ള ഒരു വെള്ള ഇന്നട്ട് തുമ്പത്ത് ഇങ്ങനെ നീല കളറ്ല് ബേക്കില് നീലയാണോ പ ർപിള ആഹ് അത് വെച്ചെഴ്ത. ആ പേനെ ഒന്നു ഇപ്പല്ല റൈനോൾസിന്റെ
അതൊക്കെ നല്ല ഒറിജിനൽ പേനയായിരുന്നു ശരിക്കും.
ആന്നാന്ന് ഇപ്പഴത്തെ പേന ആന്ന് നമ്മള് കൊറച്ച് എഴുതുമ്പഴത്തേനും മഷിയും ചാടി. ബുക്ക് മൊത്തം നമ്മളെ കയ്യിലും എല്ലാം അങ്ങ് മഷി ക്കി ആവൊല്ലോ. പണ്ട് അങ്ങനെ ആ ഒരു സംഭവേ ഇല്ലായിരുന്നു. ഇപ്പഴെത്തെ തൊടക്കത്തി ഒരു പെയിന്റ് ആണത് ഏഹ്.
ഞങ്ങടെ പിള്ളേർക്ക് ഈ നാല് രൂപയുടെ പേനയാ മേടിച്ചെടുത്തോണ്ടിർന്ന് നാല് രൂ വയുടെ.
ആഹ് അത് പക്ഷെ നല്ല പന പക്ഷെ അത് കൊറേ എഴുതി കഴിയുമ്പോ മശിചാടും.
മഷിചാടും. പക്ഷെ നാല് രൂപേടെ പേന ഇവർക്ക് എഴതാൻ ഇഷ്ടാന്നും പറഞ്ഞ് അതാ മേടിക്ക്ണേ. ഇത് ഞാനൊരു ബോക്സ് മേടിച്ചു. അയ്ന്‌
അത് നല്ല പേന
അത് നമുക്ക് അധികം വെലയുല്ല ആ പേനയുടെ അതിന് ഹാൻഡ് റൈറ്റിങ് നല്ലാന്നും പറ്ഞ് കൊച്ചുങ്ങൾ അതാ മേടിച്ചുകൊണ്ടിരുന്നെ.
ആഹ് ആഹ് ആഹ് അവിടെ പിന്നെ കൊച്ചുങ്ങള് ഹ് പേന ഉപയോഗി ക്ക്യാറായില്ല രണ്ടു പേരും പെൻസിലിന്റെ ആൾക്കാരാ.
ആഹ് പെൻസിലാണല്ലോ ഇപ്പം. ചെറ്യേ ക്ലാസ്സല്ലെ.
ആഹ് ചെറ്യേ ക്ലാസ്സാ. പിന്നെ ഇന്നലെ ഒരാക്ക്. ആ ഒരാൾക്ക് വാക്സിൻ ഒക്കെ എടുത്ത് ഇന്നലെ ഭയങ്കര ഇശ് ചർദിലൊക്കെ ആയിര്ന്ന് നമ്മൾ അഞ്ച്.
അതെയോ റ്റോബു.
ആഹ് അഞ്ചു വയസിന്റെ വാക്സിൻ ആഹ് അഞ്ചു വയസിന്റെ കുത്തിയെപ്പെടുത്തു കുത്തിയെപ്പെടുത്ത പിന്നെ വന്ന് ചൂടും ശർദിലും.
ആഹ്. ഓ അങ്ങനെ വരാറുണ്ടാ. അല്ല അങ്ങനെ വാക്സിൻ എടുക്കുമ്പോ അങ്ങനെ വരാറുണ്ട് അലർജി.
ആഹ് അലർജിന്ന് പറഞ്ഞ അഞ്ചു വയസിലെ കുത്തിയപ്പന്ന് പറഞ്ഞാ നമക്ക്. അഞ്ചു വയസ്സിന്റെ കുത്തിയപ്പന്ന് പറഞ്ഞ ഇച്ചിരി ബുദ്ധിമുട്ട് ഡോസ്. റ്റ് കുടിയതാ. ബാക്കി ഉള്ളത് എങ്ങനെലും.
അത് ശരിയാട്ടോ ഉം. അന്നിട്ട് പിന്നെ മാറ്യാെ കൊറവായോ.
ആഹ് ഇപ്പൊ കൊറഞ്ഞു കൊറഞ്ഞ്. പിന്നെ നമ്മള് ഷർദില് കൂടിയപ്പോഴ്തേലും ഒ ആർ എസിന്റെ. ആഹ് ഒ ആർ എസിന്റെ പൊടി ഉണ്ടല്ലോ അത് കുടിക്കത്തില്ല പക്ഷെ ഫ്രൂട്ടി ആ ഫ്രൂട്ടി പോലുള്ള എന്തെലും ഉണ്ടെങ്കി കുടിക്കും
അപ്പൊ അത് ഇപ്പ ആര ഇപ്പൊ ഈ കൊച്ചിനെ നോക്ണേ
കൊച്ചിനെ അമ്മ നോക്കും
അമ്മ ഇണ്ടല്ലേ
ആഹ് അമ്മ ഇണ്ട് അതുകൊണ്ട് നമുക്ക് ജോലിക്കൊക്കെ നമ്മെളെ വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കി
ആഹ് ഒണ്ടെങ്കി നമുക്ക് ജോലിക്കൊക്കെ വരാൻ പറ്റുവല്ലോ അല്ലാതെ ഓല് രക്ഷയുല്ല ആഹ അല്ലാതൊരു രക്ഷയുല്ല
വഴക്കുണ്ടാവോ വഴക്കുണ്ടാക്കോ കൊച്ചുങ്ങള്
ആഹ വഴക്കേ ഒള്ളു രണ്ടുപേരും വഴക്കാ ആഹ ആഹ ഒരുമിചിരിന്ന് കളിക്കുന്നേ കാണം ഇങ്ങനെ വഴക്കും കൂടും
അല്ലെ അമ്മ പ്രായായോണ്ട് അമ്മക്ക് ബുദ്ധിമുട്ടുണ്ടാക്കോ
ആഹ് അതേ ഉള്ളു അമ്മയ്ക്ക് മുട്ടുവേദനേം പുള്ളാരുടെ പുറകേല് ഓടാനൊക്കെ ഭയങ്കര ബുദ്ധിമു ട്ടാ എന്നാലും നമ്മളിങ്ങനെ ജോലിക്ക് വരുന്നതോണ്ട് അനങ്ങത്തില്ല ഉം ഇഞ്ഞിപ്പം ആ പൊറത്തേക്ക് മതിലുണ്ട് അങ്ങനെ പൊറത്ത് ഇറങ്ങത്തില്ല
ഉം ഉം എന്തെങ്കീലും കൃഷിം കാര്യങ്ങളൊക്കെ ഉണ്ടോ വീ
ആഹ് കൃഷി പ്രത്യേകിച്ച്ന്ന് പറഞ്ഞാ ഞങ്ങള് കൃഷിയായിട്ട് ചെയ്യുന്നില്ല അല്ലാ കുറച് . ഈ പുളിയും അങ്ങനൊക്കെ ഒള്ളത് മാങ്ങ ജാമ്പക്ക ഇളിന്തിക്കാന്ന് കേട്ടിട്ടുണ്ടോ
ആഹ് ഇരുബ് പുളിയുണ്ട്
ആഹ് ആഹ് ആ ആ പുളി ആഹ് ഇരുമ്മാപുളിയ ഞങ്ങക് ഇരിമ്പിക്കാന്ന് പറയും
പുളിയൊന്നും ഇല്ലാലേ വാളംപുളി
ഇരുമ്പ് പുളി ഞങ്ങള് കൃഷി ചെയത്തില്ല അല്ലാതെ വീടുകളിലൊക്കെ മരം പോലൊക്കെ നിക്ണ്ട് അല്ലാതെ കൃഷിയായി ട്ട് നമ്മള് കച്ചവടത്തിന് അങ്ങനൊന്നും എടുക്കത്തില്ല
ആഹ് ഒരു മൂന്നാല് വീട് അടിപ്പിച്ച്ണ്ടെങ്കിൽ അതില് ഒരു വീട്ടിലൊക്കെ കാണും ഇച്ചിരി മരം ആയിട്ട് ഒരു മരം ഒക്കെ ആയിട്ട് അത് ചിലപ്പോ പൊഴിഞ്ഞ് വീഴ്ന്നത് അവരു ഉപയോഗത്തിലാ അല്ലാതെ ഞങ്ങളൊന്നും ഇവ്ടെ കൃഷിയായിട്ട് പുളി അങ്ങനില്ല ആ കൃഷി ചെയ്യത്തില്ല പിന്ന
കൊടംപുളി ഇണ്ടോ
കൊടംപുളി
ഹലോ
ഹലോ കൊടംപുളി ഇണ്ടോ
ഉണ്ട് മിക്ക വീ വീടുകളിൽ ആ കൊടംപുളിയും ഉണ്ട്
അത് പിന്നെഈ ഉണക്കലക്കെ പാടല്ലേ പെറു
എ തില്ല പെറുക്കി ന
ഓരോരുത്തര അത് ചെയ്യുമ്പം നമുക്ക് തരും അത്രേ ഉള്ളൂ അല്ലേ
കൃഷിയായിട്ടൊന്നുംല്ല ഇല്ല ആഹ് ഒരു വീട്ടിലെങ്ങിനെ വല്യൊരു മരമൊക്ക നിക്കിം ആഹ് ഒരു മരം എല്ലാ വീടുകളിലൊന്നും കണതില്ല ഒരു പത്ത് പതിനഞ്ച് വീട് അടുപ്പിച്ച വീട്ടിൽ കാണം
ശരിയെന്നാ ഓക്കെ ഓക്കെ